കേൾക്കാമോ
ആഹ് കേക്കാം
ആ അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെ
ആഹ് നമ്മളെ പന്നികളുടെ കാര്യം പറയായിരുന്നു
ആഹ് ആഹ് അതെ
പിന്നെ കൊരങ്ങനും അങ്ങനെ എല്ലാം ഉണ്ട് എന്നാ ഇവിടെ അങ്ങനെ വ ആ വലിയ കാടും അങ്ങനെ വനം പോലെ വനത്തിന്റെ അടുത്ത് ഒന്നും അല്ല
ആണോ
ആഹ് ഒരു ആറുണ്ട് ആറിന്റെ അപ്പുറത്ത് കാട് വനമാെന്ന് തോന്നുന്നു നമുക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ അവിടുന്ന് വല്ലൊക്കെ ആയിരിക്ക കേയറി വരുന്നതേ
ആഹ് ആഹ്
പണ്ടൊരിക്ക ഇതുപോലെ ഒരു കാട്ടുപോത്തോ ഒക്കെ വന്നന്ന് പറയാം നമ്മളിതൊന്നുംന്നെ കണ്ടിട്ടില്ല പന്നികളെ പോലും ഞാനങ്ങനെ കണ്ടിട്ടില്ല നമ്മ വന്നതിന് മുമ്പേ കഥ കടക്കുന്നുണ്ട് ആഹ്
ആ ആളില്ലാത്ത ഉം
എങ്ങനെ സന്തിയ യാകുന്നതിന് മുമ്പ്അങ്ങ് കതക് അടക്കും അതുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയത്തുല്ല
ആഹ് ആഹ്
ഉം പക്ഷെ എല്ലാരും പറയണിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് പോവുമ്പളൊക്കെ ഇഷ്ടംപോലെ ഒണ്ടെന്ന് പറയു ഓരോരുത്തര് കാണുന്നുണ്ട്
ആഹ്
അതുപോലിവിടെ പട്ടികളും പട്ടികൾടെ ഭയങ്കര ഇ-
ആഹ് പട്ടി അതെല്ലാടെ ണ്ടിപ്പൊ അതിപ്പൊ ന്താ അത്പടിയൊക്കെണ്ട് പേടിയാണ് കുട്ടികളൊ തൊറക്കുമ്പളൊക്കെ അങ്ങനെ കേൾക്കാം ഉം
ആഹ് ഇപ്പം പണ്ടൊക്കെന്ന് പറഞ്ഞ ഇവിടൊക്കെനടന്ന് പോവ്ന്നു നടക്കാനൊക്കെ എറങ്ങുന്നവരേ അസുഖോക്കെ ഒള്ളവര് നടക്കാൻ എറങ്ങുവാരുന്നു ഇപ്പൊ എല്ലാർക്കും പേടി- യ കാരണം ഈപ പട്ടി
അതേന്നെ എല്ലാർക്കും ആഹ് ഇപ്പൊ പിന്നെവിടെ കുറിച്ചിങ്ങന ഓരോ കേക്കുന്നൊണ്ടല്ലോ? ആഹ് ഇപ്പ കുട്ട്യൊളൊക്കെ പേടി ഞാ മോള് രാവിലെ മദ്രസേ പോമ്പൊ ഞാ എറങ്ങി നിക്കലാ.
ആഹ് നമുക്കും തന്നെവിട് നമ്മടെ കുടുംബവീട് ഇവിടെ തൊട്ട ട്ടടുത്താ എനിക്കും പേടിയാ എന്നാ ഒരു വളവ് തിരിഞ്ഞങ്ങ് പോയാമതി എങ്കിപോലുവെ പട്ടികളിത് നമ്മക്ക് അറയിത്തില്ലല്ലോ?
മക്കളെ പൊറത്ത് വിടാ ഉം അതാപേടി മക്കളെ പൊറത്ത്
ഉം അതെ പിള്ള അവർക്കും പേടിയ ഇതങ്ങളെ കാണുമ്പ് പിള്ളേരുവോടും
ഓടു ഓരു ഓര്
ഉം
കാണുമ്പോ ഓടുമ്പം ബേക്കിലോടുവല്ലേ?
ആഹ്
ഉം.
അതുകൊണ്ട് ഭയങ്കരപേടിയാ. പിന്നെ വേറെന്ന ഒണ്ട്.
പിന്നെ വേറെന്തെല്ലാം ഫുഡൊക്കെ കയ്-
ആഹ് എല്ലാം കഴിഞ്ഞ് ഉം ഇനിയിപ്പം മോള് വെ രുന്നതുനോക്കിയിരിപ്പ.
അതെയെന്നെ ഇനിയിപ്പൊ മക്കള് വന്നാല് ഇനി രാവിലത്തെ അതേപോലൊരോട്ടം വേറെയിണ്ടാവും.
ആഹ് അവര് വരുമ്പൊളൊക്കെ കൂടുതല് പണിയുള്ളൂ.
വെരുമ്പ അത് കൊറച്ചേരം പിന്നെ അങ്ങനെ പിന്നെ കുളിംമാറ്റലുവൊക്കെ കഴിഞ്ഞാല് പിന്നെ ഓരോ ഓരോ പാടായി വൈകുന്നേരം പിന്നെ പഠിക്കാനായല്ലോ.
ആഹ് തന്നെ പഠിച്ചോളുവൊ അതോ കൂടെ ഇരിക്കണോ.
ചെർദിനെ ഞാന് ഹെൽപ്പിയ്യണ്ടിരും മക്കളും പറ്റീരക്കെ തനിയെ പഠിച്ചോളും. ഇല്ല ഇല്ല ട്യൂഷനൊന്നില്ല.
ആഹ്.
ട്ടൂഷൻ ഒന്നും വെച്ചില്ല മേൾക്ക് ഇനിപ്പോ പത്താം ക്ലാസ് എത്തിട്ട് ട്ടഷൻ വെ
ആഹ് ആഹ് ഒരടിസ്ഥാനം ഇട്ട് പോവുവാണെകൊഴപ്പില്ല പഠിക്കുന്നൊണ്ട
ആഹ് പഠിക്കുന്ന അത്യാശം പഠിക്കുന്നൊണ്ട് മൂന്നാളും.
തന്നെ അവര് പഠിക്ക- ക്കുന്നൊണ്ടെങ്കി പിന്നെ ട്യൂഷനില്ലേലും മ്മക്ക് കൊഴപ്പവില്ല ചെലപിള്ളേര് പഠിക്ക- എത്ര പറഞ്ഞുകൊടുത്താലും ചെയ്യത്തുവില്ല
ആഹ്
പിന്നെ
അപ്പൊ എൽ കെ ജി പഠിക്കുന്ന മോനെ ഞാന് ഞാതന്നെ.
ആഹ് ആഹ് ആഹ്.
പ്പിക്കാം അങ്ങനെ. പിന്നെ കുട്ട്യേള് വരുമ്പക്കിള്ള കാക്കലൊക്കെകഴിഞ്ഞാ എങ്ങനെ
അല്ല ഇവിടെ ആറിലത്തെങ്കിലും നമ്മള് കൂടെ ഇരുന്നെങ്കിലേ പഠിക്കത്തൊള്ളൂ
അതെങ്ങനെ തന്നെയാ മോന് എന്റെ മോനതാ എനിക്കൊരു മോനുണ്ട് ആറാം ക്ലാസ്സി പഠിക്കുന്നേ
ആഹ് ആഹ്
ആഹ്‌ ഓര് അങ്ങനെ തന്നെയാ നമ്മള് കൂടെ ഇരിക്കണം പിന്നെ ആൺകുട്ടികളാകുമ്പോ ഓരെ ഇരിക്കാനും കിട്ടൂലാലോ
ആഹ് അത് ശെരിയാ പെൺപിള്ളേരാണെ ആണെ പിന്നെ ഇരുന്നോളും
ആഹ് ഓര് ഇരിക്കും മറ്റോരേ ഇരിക്കാനും കിട്ടൂലല്ലോ അങ്ങനെ ഉം
വൈയിട്ട് സീരീല് വല്ലതും കാണുവോ അതോ
ആഹ് മൊബൈലി അങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടു കുത്തിരിക്കും അല്ല കുട്ടികള് അങ്ങനെ അവര് പിന്നെ കാർട്ടൂൺ ഇണ്ടല്ല
ആഹ് ആഹ് അവർക്ക് പിന്നെ കാർട്ടൂൺ മതി
അത് പിന്നെ കാർട്ടൂൺ അങ്ങനെ എന്തെങ്കിലു
ആഹ് ആഹ് ഇവടേം അതെ കൂടുതലും കാർട്ടൂണാ
ആഹ്
എന്തൊക്കെയോ പറയുന്നേ കേക്കാ നമ്മക്ക് ഇതൊന്നും കാണാത്തത് കൊണ്ട് നമുക്ക് അറിയത്ത് വേ എന്നേം പിടിച്ചിര്ത്തും വാ അമ്മ ഇത് വന്നിരുന്ന് കാണ് ഞാൻ പറയും ഇരുന്ന് തന്നെ കണ്ടോളാന്ന്
അതെന്നെ കുട്ടികള് അങ്ങനെയാ പറയാ എന്നോട് അടുത്ത പിന്നോ ഓല് ഓരോ കാർട്ടൂന്റെ ഓരോ പേരുകളും ഓരോ കഥകളും ഒക്കെ പറയും ഞാൻ എല്ലാത്തിനും ഇങ്ങനെ മൂളി കൊടുക്കും ഇമ്മാ നിങ്ങളത് കണ്ട്ക്കൊ ഓ ഞാനും കണ്ട്
ആഹ്‌ നമുക്കൊന്നും മനസ്സിലാവത്തുവില്ല ഇവരെന്തോ കാണുന്നത് ആഹ് അവർക്ക് പോലും അറിയാൻ വയ്യ നമ്മളെന്താ പറിണെ ന്നാലും പിടിച്ചി രിത്തും വാ വന്ന് കാണാം പറിം.
ആഹ് മിനിഞ്ഞാന്ന് ബോളിൻ്റൊരു ഇത് കണ്ടേക്കാണ്‌ ട്ടോ ഇപ്പം ഫുട്ബോളിന്റെ ടൈം മാണല്ലോ അപ്പൊ എന്റെ മോന് ച് ചെറിയ മോന് ഇമ്മ മെസ്സ്യാ ണാ കടക്ക്ന്നേ ആ ബോളടിക്കുന്നേനെ ബോളടിക്കുന്നൊരു ഫോട്ടോ പോലെ അന്നേരം എന്നോടറ്യാ ഞാനാ മുന്നില്ണ്ടേയ്ന്യെ ന്നട്ട് ഞാനേനു അടിച്ചത്
ആഹ് ഇവടങ്ങനെ ഫുട്ബോൾ കാണലില്ല ആണ്ങ്ങളാരും ഇല്ലാത്തത് കൊണ്ടേ അങ്ങനെ അതൊന്നും വെക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവക്കും അങ്ങനെ വെല്ല്യ താല്പര്യൂ ല്ല. ആക്കെ ആമ്പിള്ളേരു ള്ളവര് അങ്ങനെ ഉള്ളവർക്കല്ലേ ഉം
ഉം
ഇത് പിന്നെ സ്കൂളിലൊക്കെ പിള്ളേര് പറഞ്ഞും കേട്ടൊക്കെ അങ്ങനെയുള്ളതേ ഉള്ളൂ അറിവേ ഉള്ളൂ അങ്ങനെ ഫുട്ബോൾ കാണ ണന്നൊന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കത്തില്ല.
ആഹ് ആഹ്
അങ്ങനെ
ഔ ശെരി പിന്നെ വേറെന്താ? അവടെ പിന്നെ ശനിയാഴ്ച സ്കൂളിണ്ടേക്ക്യുല്ലേ
ഇവടെ കഴ്ഞ്ഞാഴ്ച്ച ഉണ്ടായിരുന്നു ഒരു ദിവസം ഉം ഈ ആഴ്ച്ച ഇനി എന്തുവാന്നറിയത്തില്ല ഇപ്പ ന നാളെയോ നാളെ കഴിഞ്ഞാണ്ടൊരവധി വെരുന്നില്ലേ
ആഹ്
അത്കൊണ്ട് എങ്ങനെയാന്നറിയത്തില്ല ഇല്ലെങ്കി സാ ആഹ് അധികം കാണാറില്ല പിന്നെ സൺഡേ ഒരു ദൊവസം അല്ലേ കിട്ടുന്നൊള്ളൂ. അത് പ് രാവിലെ പള്ളിയിലെ ചർച്ച് പോന്നോണ്ടെ അങ്ങനങ്ങ് പോവും.
ആ പിന്നെ ഞായറാഴ്ച ഒരു ദിവസം മ
മ്മ് നമുക്കും അതുകൊണ്ട് പാടാ രാവിലെ എഴുന്നേറ്റ് ങ്കിലല്ലേ രാവിലെ ഒരുക്കി വിടാൻ പറ്റത്തുള്ളൂ നമുക്കും ആകെ കി കിട്ടുന്നൊരു ദിവസ
ഉം
എനിക്ക് വൈകിട്ട് എത്ര വേണേലും ഇരിക്കാം എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയ
രാവിലെ ഇപ്പം മഴയും കൂടിയാകുമ്പോൾ ഭയങ്കര മടിയായിരിക്കും
വൈകിട്ട് എത്ര നേരം വേണമെങ്കിലും എനിക്ക് ഉറക്കമിളച്ചിരിക്കുന്നെന്ന് ഒരു കുഴപ്പമില്ല പക്ഷെ ആ വെളുപ്പിനെ ആ ഉള്ള സമയത്ത്
ആഹ്‌ എനിക്ക് പിന്നെ മൂന്നാളെ പറഞ്ഞ് വിടാൻ ഉള്ളോണ്ട് നേർത്തെ എണീക്കണം ഫുഡ് ആക്കെ വേണം അവർക്ക് കൊണ്ടു പോവാനും ആക്കണം തിന്നാനും ആക്കണം
അവിടെ എപ്പം ബസ് വരുന്നേ
മ്മ് മോൾക്ക് എട്ടെഇരുപ്പത്ത എട്ടെ മുക്കാലാകുമ്പേക്ക് മോള്ക്ക് ബസ് വരും മോന് പിന്നെ ഒമ്പത് ഒമ്പതെ ഒമ്പതര ആകുമ്പോഴക്കേ വരുള്ളൂ
ആഹ് ഇവിടെ എട്ട് മണിയാകുമ്പോത്തേക്കും പോകണം അപ്പത്തേക്ക് നമ്മള് ഏഴര ആവുമ്പത്തേ ത്തേക്ക് എല്ലാം റെഡിയാക്കി വെച്ചെങ്കിലെ പിന്നെ ഒരുങ്ങി എല്ലാം കഴിച്ച് കുടിച്ച് പോകാൻ ത്തുളു കഴിക്കുന്നെന് ഭയങ്കര താമസവുമാ ബാക്കിയൊന്നും താമസവല്ല കഴിക്കണെ ആഹ് ഇവിടെ കറക്റ്റ് എട്ട് മണിയ ആകുമ്പോത്തേക്ക് ബസ് വരും ഇച്ചിരി ദൂരവും ഉണ്ട് അത് അങ്ങനെ
അത് ശരി പിന്നെ വേറെന്തല്ലാ
വേറെന്തുവാ അ അവിടെ വീട്ടില് അ അപ്പ പപ്പയും അമ്മയും അങ്ങനെ അവര് ആരുവില്ലേ
ഇല്ല ഞങ്ങള് ഞങ്ങള് മാത്രേ ഉള്ളൂ പിന്നെ തറവാട് തൊട്ടടുത്ത് തന്നെണ്ട് അവിടെയാണ് പൊര ഉള്ളെ നമുക്കൊന്ന് പോയി നോക്കിയാൽ കാണും നെരത്തിൽ തന്നെ
ആഹ് ആഹ് ആഹ് അവരവിടെ തന്നെയാണോ അതോ മക്കള് വേറെ
അല്ല മക്കള് വേറെയുണ്ട് ആഹ് പിന്നെ ഹസ്ബൻറിന്റെ സിസ്റ്റേഴ്സ് ഉണ്ട് അങ്ങനെ ഏട്ടത്തി ആഹ്
ആഹ് ഹ
അപ്പം കൊഴപ്പം ഇല്ല
ആഹ് ഹ
പിന്നെ നമുക്ക് എപ്പം വേണമെങ്കിലും അവിടെ പോവാം വരാം
ആഹ് ഹഹ് ഹ
നിങ്ങള്ത് നോക്കിയാ കാണുമായിരിക്കും കാണും ഒന്നില്ലേക്കും അല്ലേ
ഇവിടെ നമുക്കും അടുത്താ തൊട്ട് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം പക്ഷെ ആ ഒരു വളവ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് നടന്ന് ഇച്ചിരി പോകാനുള്ളതു പോലെ തോന്നും എന്നാലും നമുക്ക് പെട്ടെന്ന് ചെല്ലാം എന്തേങ്കിലും ആവശ്യം ഉണ്ടെങ്കിലെ
മ്മ് മ്മ് ഇതങ്ങനെ ബ അങ്ങനൊന്നൂല്ല നമ്മള് നോക്കിയ തൊട്ടടുത്തന്നെ മ്മ്
ആ കാണന്നേ ഉള്ളൂ അങ്ങനെ നമുക്ക് കൊറച്ചങ്ങോട്ട് പോണം മോള് വരുമ്പോ ഓടിക്കോള്ളും അവിടൊന്ന് പോയി അപ്പച്ചനെം അമ്മച്ചയൊക്കെ കണ്ടിട്ട് ട്ടെ വരുത്തുള്ളൂ
ആഹ് എന്റെ മോള് ആടെ തന്നെയ ഇണ്ടാകല് ആഹ് ഇവിടേക്ക് വര ത്ത് കുറവാ ഇവിടെ സ്കൂള് വിട്ട് വന്ന ബാഗൊക്കെ വെച്ച് നേരെ പോവും അങ്ങോട്ടെക്ക് കുളിയെല്ലാം കഴിഞ്ഞ് നേരെ പോകും പിന്നെ പഠിക്കാന് പിന്നെ വൈകുന്നേരം പിന്നെ പഠിക്കാൻ ക്കുന്ന ആ സമയത്ത് ഇങ്ങോട്ട് കേയറി വരും
ആ പിള്ളേർക്ക് എല്ലാം അങ്ങനെയല്ലേ അവളും ഇത്രയും നാള് അവടെ വിടെ ആയിരുന്നു അവള് ജനിച്ചപ്പോ മുതിട്ട് അവരുടെ കൂട്ടത്തിലാരുന്നു ഞങ്ങളിപ്പളാ വീട് വെച്ച് ഇങ്ങോട്ട് മാറിയതേ അപ്പൊ അവക്ക് അതുകൊണ്ട് ആ ഒരു അറ്റാച്ച്മെന്റ് അവരോട് ഭയങ്കര ഇതാ ആഹ് അതുകൊണ്ട് അന്നേരോം ഓടിപ്പോ ഉം ഉം
ഉമ്മയാണ് അവളെ നോക്കിയത് എന്നെക്കാളും കൂടുതല് ഉമ്മയാ നോക്കുന്നെ അപ്പൊ ആ ഒരു ഇത് ഒക്കെ ഇപ്പ ഇപ്പം ഇവിടെ സ്കൂള് വിട്ട് വന്ന നേരെ അങ്ങോ പോവ്വാ സ്കൂള് പോകുന്ന സമയത്ത് പോകുന്നംവരെ അവിടത്തന്യ ഉണ്ടാവ
അല്ല ഒരു കണക്കിന് നല്ലതല്ലേ ഇപ്പ ഇപ്പത്തെ പിള്ളേർക്ക് അങ്ങനെയുള്ള ഇത് അതൊന്നും ഇല്ലല്ലോ ആഹ് ഇപ്പൊ എല്ലാവർക്കും ആഹ് അവനവന്റെ കാര്യം അങ്ങനെ
അത തന്നെ ഉം
ആഹ് എന്നാ ശരിയേ ആഹ് ശരി ഓക്കെ